ആഹ
ആഹ എന്തൊക്കെണ്ട് ആഹ കേൾക്കുന്നുണ്ടേ
ആഹ
എന്തൊക്കെ വിശേഷം ഉം ആഹ് സുഖല്ലേ എന്തൊക്കെയാ
എന്തൊക്കെ മയണ്ടോ
മഴ ഇണ്ട് മഴ മഴല്ല ഇടി മിന്നലൊക്കെണ് ആദ്യം
ഉം ആ അതന്നെ ഇപ്പൊ നല്ല ഇടിം മിന്നലും അതാണ് ഇപ്പൊ ആദ്യം വരുന്നേ ഉം ഉം കാറ്റും
അങ്ങോട്ടേക്കോ
ഇവിടെം അങ്ങനെ ഇവിടെപ്പൊ മൂന്നാലീസായിട്ട് ദേ മാ ഒരു ഉച്ച ആകുമ്പോക്ക്നും ഇങ്ങട് മൂടി കെട്ടി അങ്ങനെ ഇടിമിന്നലും മ അങ്ങനെ കാറ്റും അടിച്ച് അങ്ങോട്ട് പോവും മഴ അട് പോവും മഴ പേയിതിട്ടില്ല
ആഹാ അങ്ങനെ തന്നെ മഴ
അയിന്റെ മുന്നൊക്കെ നല്ല മഴ പെയ്ത്ണ് ട്ടോ കിണറിലൊക്കെ നമ്മുക്കൊരു രണ്ട് പടവോളം വെള്ളൊക്കെ ആയിന്ന്
അതെ ഏഹ്
ഉം ഉം എന്താ പിന്നെ ഏഹ് അവ്ടെ വെള്ളത്തിന് ബുദ്ധിമുട്ട്ണ്ടോ?
ഉം ഇല്ല ഇല്ല. നമ്ക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അങ്ങനെ. കെൻറ്റിലൊക്കെ വെള്ളണ്ടായിരുന്നു.
ഉംഉം
ആഹ് പിന്നെന്താ? ആഹ് ചായ നമ്മക്ക് അങ്ങനെ ചായ കുടിക്കാറൊന്നുല്ല. ചായ കിട്ടണംന്നൊന്നുല്ല. ഉം ഉം. നാല് മണിക്ക് പർഞ്ഞ് ചായൊന്നും വെക്കാറില്ല.
ഉം ഉം.
പിന്നെന്താ അവിടെ വേറാരാ വീട്ടില്. ഉമ്മി ഉപ്പ്യൊക്കെണ്ടോ, വല്യുമ്മിം വല്യുപ്പ്യൊക്കെണ്ടോ?
ആഹ് ഇമ് ആഹ് ഇമ്മണ്ട് ഇന്റെ വീട്ടിലല്ല. എന്റെ വീട്ടിലും മൂത്ത മൂത്തച്ഛന്റെ വീട്ടിലും അങ്ങനെ. നമ്മള് കൊർച്ചൊരു ഉയരത്താണ് അ പ്പൊ ഇവട്ന്ന് അയ്ന് പെട്ടെന്ന് അയ്ന് എറങ്ങണങ്കിലൊക്കെ വണ്ടി വേണം. അപ്പൊ ആഹ് അ പ്പം മൂ പിന്നെ ഇക്കാക്കൻ്റെ അവ്ടെ വീട്ടിലാണ് നിക്കല്. പിന്നെ ഓൽ ങ്ങനെ ത് പൂതിയാവുമ്പോം കൊർച്ചീസം ഇവടെ വന്ന് നിക്കും. അത്ങ്ങനെ ക്ലാ ഓരോ ക്ലാസ് ഇത് അങ്ങനൊക്കെ പർഞ്ഞ്
ഉ
ഇപ്പത്തെ ഓല് ഓലെഷ്ടത്തിന് ഇങ്ങനെ നട്
ക്ലാസ്സ് ലെ ആഹ് മതം ഇത് മറ്റേ ക്ലാസ്സുകൾ ഇണ്ടാവു ലേ. ആ
ആഹ് ആഹ്. അപ്പൊ, അങ്ങനെ അയിന് പെട്ടെന്ന് വൺ വാഹനം അവ്ട്ന്നാണ് എളുപ്പത്തിന് കിട്ടാ. ഉം അപ്പൊ അങ്ങനെ ആ അധികു അങ്ങനെ അപ്പ അയിന്റെ ഇഷ്ടത്തിന് അങ്ങനെ നിന്നോട്ടേ വിചാര്ച്ച്.
അതാണേ. അതങ്ങനെ നമ്മളെ ഈ പ്രായായവരെ അവരെ ഇഷ്ടത്തിന് വിട അവരെ നല്ല പൊന്നുപോലെ നോ ക്ക്യാല് ദൈവം നമുക്കയ്ന്ള്ളെ
ഏഹ്. അതൊക്കെ ശരിയെന്നാണ്. അവര് ഓല് ച്ചാല് നമ്മള് എപ്പളും ഞാൻ പറയലാ, ഇവടൊക്കെ വ ഇങ്ങനെ വരുമ്പളേ ഇങ്ങള് മക്കളോട് എന്ത് ചെയ്താലും ആക്കിയാലും ഒന്നും മിണ്ടി പോവരുത് കാരണം അ ത്രിം കസ്ടപ്പെട്ടിട്ടാണ് നമ്മള് നമ്മളിം മാതിരിയല്ല ഇങ്ങനീ അത്ര കഷ്ടപ്പെട്ടിട്ടാ പണ്ടുള്ള കാലൊക്കെ ഒരോരുത്തരും
ഉം കുട്ട്യാളെ നോക്കി വളർത്തിയത്. അങ്ങൻത്തെവരെത്ര ആള് കളാണ് ഈ വിർ ദ്ധ സദനത്തിലും അവ്ടിം ഇവട്യെക്കൊ കൊണ്ടു
എത്രെ ഔഹ് എന്താ ഭയങ്കരന്നാണ് നമ്മളവടെ തൊട്ടട്ത്ത്ണ്ട് അതേമാതിരി വൃദ്ധസദനം. ആമ്മ് ഓഹ് ണ്ട്. ഇങ്ങനെ വൃദ്ധ സദനം വെച്ചാൽ ങ്ങനെ ആരോരു ഇല്ലാതോലെ കൊണ്ടോന്ന് നല്ല
ഉം പൈസ കൊടുക്കും അങ്ങനേണ് നമ് മളീ ചെലര്ണ്ടല്ലോ നല്ല ജോലിള്ളോരും യു കെ യിലും ലണ്ടനിലൊക്കേകാരം മ ക്കളേ. അപ്പൊ അങ്ങനെ കൊണ്ടന്ന് അങ്ങൻത്തെതാണോ.
അങ്ങൻ അങ്ങൻത്തതല്ല ഇവല് ആരും ആ രുല്ല്യാത്തോലെ അങ്ങനെ ഓല് ഇങ്ങനെ ഇണ്ടാവൂലെ ആരുല്ല്യാത്തോലെ കി അങ്ങനെ അല്ലാതെ അങ്ങനത്തെതല്ല ഉം. ഔഹ് അവടെ
പേ ചെയ്തിട്ട് പൈസ കൊടുക്കും ഇന്നട്ട് അവരങ്ങ്
ആഹ് അതെ ആഹ് ആഹ് ആഹ്. ഇപ്പ എന്താലേ മക്കളെ അങ്ങനിം കസ്ടപ്പെട്ട് പോറ്റീ
ഔവ് മക്കളെ പഠിപ്പിച്ച് വിട്ടാലും ഇതാണ് പ്രശ്നാണ്. അയലാറെ നല്ലത് ഓല്, ഏഹ്?
ഇപ്പതാ പറയ്ണെ മക്കക്ക് ഉന്നത ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാതെ ക്കാണ് നല്ലത്. ഉം ഒരു മീഡിയം നമ്മളെ നാട്ടില് നമ്മള കൂ ട്ടത്തില് നിന്ന് ആ വളർന്ന് അങ്ങന ത്തെ വിദ്യാഭ്യാസാണ് മക്കക്ക്. ഉന്നത വിദ്യാഭ്യാസം കൊടുത്തോല് ആരെങ്കിലും വീട്ടിലുണ്ടോ?
ഇല്ല. എല്ലാം പോവാ പൊറത്ത് പോവാ.
കല്യാണം കഴിക്കലും ഈ വിദ്യാഭ്യാസള്ള കുട്ടീനെ അങ്ങട്ട് ഓല് അങ്ങട് പോകും. ങട്ട് വാപ്പേം ഉമ്മേം വീട്ടില് ഒറ്റക്ക് നിക്ക
അവര് ഫാമിലി ആയിട്ട് അവിടെ താമസി ക്ക. അതെ അതാണെ നമ്മള് അവരെ ഭാര്യേം മക്ക ക്കളുകൂടെ നാട്ടിലുണ്ടെി അവര് ലീവിനെങ്കിലും വരും.
ആഹ് അതെ ഞാൻ പറഞ്ഞേ. ഞ ഞാനെപ്പോളും അത് പറീണതാ അങ്ങനെ ഇല്ലാതെ നി ക്കാണ് നല്ലത്. ഞാൻ പോയിണ് ഇവിടെ നമ്മള് പോയിന് നമ്മളിവിടെ ഇങ്ങനെ ഉം ങ്ങനെ എന്താ പറയാ നമ്മളവിടെ തൊട്ടങ്ങനെ തൊട്ടടുത്താ കൊറച്ച്ങ്ങനെ പോയാ മതി.
ആഹ് ആഹ്, കാണാൻ വേണ്ടിട്ടല്ലേ.
ആഹ് കാണാൻ വേണ്ടി. നമ്മള് ഈ ബർത്ത്ഡേക്കെ ഇണ്ടാവുമ്പോ അങ്ങനെ ഒരു ആഘോഷ അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം ഓല്ക്ക് വെച്ചിട്ട് അങ്ങനെ ഓഹ് ഓഹ് അങ്ങനെ അവിടെടു ത്തുള്ളോലൊക്കെ അങ്ങനെ പോവും. മക്കക്കൊക്കെ അതാണല്ലെ കാണിച്ച് കൊട്ക്കണ്ടെ. ആഹ് ഉം അങ്ങനെ ആകുമ്പം ഉം കൺ ക പറ്റ എന്തോ ഒരു നമ്മക്ക്തന്നെ കണ്ടാലുണ്ടല്ലോ അങ്ങനെ പ്രായായോലെ ഇങ്ങനെ കാണുമ്പം തന്നെ പ്രത്യേക ഒര് നമ്മക്ക് എവിടുന്നാ കണ്ണുന്നുള്ളീന്ന് വെള്ളം ഒലിക്കിനെന്നറിയില്ല. ഇങ്ങനെ
ഉം ഞ്ഞം ഞാന് ആലോയ്ക്കില് ഇവർക്കൊക്കെ മക് മക്കളുണ്ടാവുല്ലോ നമ്മള് നമ്മടെ കുട്ടികൾക്ക് ഏഹ് പ്രസവം കഴിഞ്ഞ് ആറ് മാസം മുലയൂട്ടി കഴിഞ്ഞ് നമ്മള് ഈ ഭക്ഷണം ഇണ്ടാക്കി കൊടുക്കണ മൂന്ന് നേരല്ലേ ഈ കുറു ക്കുണ്ടാക്കി കൊട്ത്ത് എത്ര അങ്ങനെ നോക്കി വളർത്തി മൂന്ന് നാല് വയസ്സായ എന്റെ കുട്ടികള്ന്നൊക്കെ പറഞ്ഞാ ഞാനിപ്പഴും വാരി കൊടുക്കാണ്. അപ്പ ഞാനിങ്ങനെ ആലോയി അങ്ങനെക്കെ വാരി ഇപ്പ പത്ത് വയസായി.
ഉം അതു ഇപ്പ നമ്മക്ക് വേണ്ട കോലത്തിലുള്ള ഭക്ഷണം നമ്മടെ വീട്ടി ല്ണ്ട്. ഉം പണ്ട് കാല ത്തെന്താണ്ടായിഞ്ഞെ? ഓല് പോ പൂ കളിച്ചിട്ട് നമ്മളെ തൊടിയൽന്നെ ചെയ്തിട്ടും അങ്ങനേ അങ്ങനത്തെ നമ്മളെ വീട്ടില് തന്നെണ്ടാവും ഒരു വിധം അങ്ങന ഓലന്നെ കഷ്ടപ്പെട്ടിതാക്കി അ ഇത്രേം കഷ്ടപ്പാടുള്ള ഭക്ഷണം ഫുഡങ്ങട് ലാസ്റ്റക്കെ കിട്ടു ട്ടൂല്ല. അങ്ങനത്തെ ഒരു കാലഘട്ടല്ലേ ഇപ്പ പറഞ്ഞാ മക്ക ക്കെന്താ എന്തെങ്കിലും പ
ആഹ് അതെ അതെ ആഹ്
അങ്ങനത്തെ ഒരു ഭക്ഷോ ഇതു നല്ല ഒക്കെ പൊറ ചിക്കനും ബീഫും ഇല്ലാത്തൊരു കാര്യല്ല.
അതെ അതെ
അതന്നെ ഉം അതാണ് വ്യത്യാസം ആ ലെവലില് അങ്ങനേ പോറ്റി ട്ടിപ്പ ഓരോരുത്തരെ കാണുമ്പോ സങ്കടാവും.
ആഹ് പ്ര നല്ല പ്രായ നല്ല പ്രായമുള്ള ആളുകളൊക്കെ ആയിരിക്കൂല്ലേ, എത്ര അങ്ങനെ എത്ര പേരുണ്ട്? വല്ല്യ ഇതാണോ വൃദ്ധസധനം വലുതാണോ?
ആഹ് കൊ കൊർച്ച്ണ്ട് അന്ന് ഞമ്മള് പോയപ്പോ പത്തുപ്പെണ്ണം പോലും അങ്ങനെല്ല ഓല്ണ്ടല്ലൊങ്ങനെ വയ്യോര് ത്തൊക്കെ ണ്ടാവൂലെ ആരോരുല്ലാതെ വ് ഇങ്ങനെ പറ്റെ ആഹ് പറ്റ് പറ്റല്ലാത്തോൽ അങ്ങൻത്തത് അങ്ങനെ ഓലെ വൃദ്ധാക്കി കൊണ്ടോര്ണ് ണ്ട് പിന്നെ വീട്ടില് ഒ ഒറ്റക്ക് നിക്ക്ണോലെ കൊണ്ടോരും ആഹ് ആഹ് അങ്ങനെ ഓലെ നല്ല മുടിയൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി അങ്ങനെ കൊണ്ടോയി ആഹ്
ന്ന്ട്ട് നോക്കുന്നത് അയ്ന്റട്ത്തെന്നെ അവരെ വീട്ടാര് താമസിച്ചിട്ടാണോ അതോ കൊർച്ച് ആഹ് വ്യക്തികളോ
ഇതുപോലെ അയ്ന് അയ്നായിട്ട് അവരെ നോക്കാനായിട്ട് ആള്ണ്ട്
ഏഹ് നമ്മളെവടെ ഒന്ന്ണ്ട് കൊർച്ചണ്ട് പോണം അതെങ്ങെനറിയോ അത് ആഹ് വീട്ട് ത്ത്ള്ള ഫാമിലി അവര് അവര്ക്ക് ഇത് വെരു ട്ടൊ ഗൾഫ്ന്നൊക്കെ ഫണ്ട് വെരും ഏഹ് പഷ് ഇവരെ നോ ഒരു ഫാമിലി ഒരു അച്ചാ അയ്ന്റെ ഭാര്യയും മക്കളും അയ്ന്റെ അട്ത്തെന്നെ ഇവർക്ക് വീടും ഇതുപോലെ നിങ്ങള് പർഞ്ഞ പോലെത്തെന്നെ ഈ വയ്യോരത്ത്ന്നൊക്കെ ഹ് ബുദ്ധില്ലാതെ നട ക്ക്ന്നെ അവരൊക്കെ വിളിച്ചോണ്ട് അങ്ങനെ അഞ്ചാറ് പേര് നല്ല ഫണ്ട്ണ്ട്
ആഹ് ആഹ് ഇതെന്നെ ഇതെന്നെ എല്ലാർക്കും അത് ഇപ്പത്തെ കാലം പർഞ്ഞാല് ഫണ്ട് കിട്ടാൻ വെല്യ ബുദ്ധിമുട്ട് ട്ട്ല്ലല്ലോ ആരും കൊടുക്കല്ലോ ഉം ആഹ് പക്ഷെ
റ്റീവും വന്നിന്നു ഇതിന്റെ എടേലൊക്കെ അവർക്കല്ല ഫണ്ട് വെര് ര്ണ് ണ്ട് ന്നൊക്കെ പർഞ്ട്ട് അങ്ങനെ കൊറെ നെഗറ്റീവും കേട്ടീന്നു അങ്ങനെന്തേലൊക്കെണ്ടോ വടെ
ഇല്ല ഇവടെ അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുംല്ല ഒ അവർക്ക് ഇപ്പം എന്താണ് കൊർച്ച് രണ്ട് രണ്ട് അത് തൊടങ്ങി വേറൊരു സ്ഥൽത്തേനി ഒരു വാടകക്ക് പൊരേനി ഇപ്പൊ സ്വന്തായിട്ടൊരു ബിൽഡിങ് തൊടങ്ങിപ്പോ പച്ചക്കറി നന്നായി നല്ല തീല് പച്ചക്കറിണ്ടാക്കിട്ടെന്തോ അവാടൊ ക്കെ കിട്ടീനി
അതെ
എല്ലാ തരം പച്ചക്കറികളും അവടെ ണ്ടാക്കി
ആഹ് അത് ഇവരെ കൂട്ടോ അയ്ന് പച്ചക്കറി നടാൻ
ആഹ് അതെന്നെ ഇവല് ആഹ് അതെന്നെ ഓലെ ആഹ് സ്ഥലത്ത് ഓല് സ്വന്തായി ആ ഭൂമില് ഓലെല്ലാരുംപാടെ കൂടിട്ട് പച്ചക്കറി വെളവെടുക്ക ക്ക്ണതും തും അതോൽക്കൊരു അവർക്കൊരു സന്തോഷം
ആഹ് അവർക്ക് സമയം പോകുവല്ലോ അതല്ലാതെ ഇത്പ്പത്ങ്ങനെ ഇതിനാത്ത് രിക്കല്ലേ
അതെ ഉം അങ്ങനെ ഒക്കെ ണ്ടായിന് ആഹ് പിന്നെ എന്താ പറയാ അള്ള എല്ലാരെ തൊട്ടും കാക്കട്ടെ ട്ടെ നമ്മളൊക്കെ മക്കള് ഏത് രീതിയിലൊക്കാണ് അറില്ല നമ്മളൊക്കവസ്ഥ അയ്നൊക്കെവടെ ആള് ആ ആ അതെ ഉം ആ ണ്ട് ഉം പിന്നെങ്ങനെ ഒരോ ര്ത്തര് ങ്ങനെ ചെറിയ ചെറിയ ആഘോഷാനിവേഴ്സറി ബർത്ത്ഡേ അതൊക്കെ ങ്ങനവടെ വന്നിട്ട് ചെ ഒരു കേക്ക് കട്ടെയ്ത് ഓല്ക്കൊരു ഭക്ഷണം കൊടു ത്ത് അങ്ങനൊക്കെ ഉം ഉം ആഹ് അതെ ഉം അത് പ്പൊരു നല്ല കാര്യാള്ളോ മക്കക്ക് കാൺച്ച് കൊട് ആ
ഇപ്പത്തെ ആർ - ബാടും ഇതൊക്കെ എന്തെല്ലാം ചെയ്ത് കൂട്ട്ണ് മൻഷ്യന്മാര് അത് ന്താലെ ഇങ്ങൻത്തെ ആളുകൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടു ത്താ കൂലി
ഓഹ് ആഹ് കൂലി എന്നുംണ്ടാവും പിന്നെ മക്കക്ക് അത് കാണിച്ചും കൊടുക്കണം നമ്മക്ക്
ആഹ് പിന്നെന്താ അവരൊക്കെ കണ്ട് വളരണം ഉം അഹ് ശരിയാ
അങ്ങനെ ആണ് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം എല്ലാവരും ഉണ്ടാവൂലേ?
ആഹ് എല്ലാരും ഉണ്ട് എല്ലാരും ഒരുമിച്ചാ
ആഹ് അയില് ബുദ്ധിയില്ലാത്തവരും അങ്ങനെയുള്ളവരൊക്കെ അല്ലേ?
ആഹ് പലേ രീതിയിലുള്ളോലുംണ്ട് ന ല്ലോലുംണ്ട് ആരും ഇല്ല്യാത്തോല് അങ്ങനെ ഉം ഉം ഉം ആഹ് അങ്ങനെ നല്ല രീതിയില് മുന്നോട്ട് പോക്ണ്ട്
ഫണ്ട് ഇണ്ടാവേ അപ്പൊ നമുക്ക് അതൊക്കെ ഒരു വിഷയാവൂല്ലേ ഫണ്ട് വരുവൊല്ലോ? ഇങ്ങനത്തെ ഇതിനൊക്കെ?
അതെന്നെ അഹ്ണ്ടാവും എല്ലാരും ഒരു ഇപ്പൊ എല്ലാരും ഇല്ല്യ ഇല്ല്യത്തോലൊപ്പം ഇപ്പൊ ആരായാലും ഇപ്പൊ ഒരു വീടില്ലാത്തോല് ഇപ്പ നമ്മളന്നെ കാണ് ണ്ടല്ലോ ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ആരേ ഒരാള് ഒരു പോസ്റ്റ്ട്ട് കഴിഞ്ഞാ അല്ല അപ്പോ പിന്നെ കൊറച്ച് കഴിയുമ്പോൾക്ക് അത്‌ അത് ക്ലോസാക്കീന്ന് പറയും അപ്പ ആൾക്കാര് ഇപ്പൊ എല്ലാരും ഉം
എല്ലാരും ഒരു പത്ത് രൂപയോ ഇരുപത് രൂപയോ കൊടുത്താൽ തന്നെ ആയി പൈസല്ലോ ഒത്തിരി പേര് കൊടുക്കല്ലേ?
ആഹ് അതന്നെ അപ്പൊ കൊടുക്കാൻ തയ്യാറാണ് ആൾക്കാര് എല്ലാരും
അതെ അതെ ഉം ആഹാ
അതെ എല്ലാർക്കും ഒരു പേടിയാണ് കാരണം ഞമ്മക്കും ആ ഒരു അവസ്ഥ വെരോന്നുള്ളൊരു വേജാറാ
ആഹ് അത അതാ
ആ ഒരു ബോജറ് ഇപ്പെല്ലാർക്കുംണ്ട്
എല്ലാർക്കുണ്ട് ഈ മക്കള എല്ലാ കുട്ടികളും പഠിക്കല്ലേ പഠി ച്ച് വിദ്യാഭ്യാസം നേടി നാട്ടില് നിക്കണംന്നാർക്കും ചിന്തല്ല ഒക്കെ പോവാ ഗൾഫില് യു കെ ലണ്ടനും അമേരിക്കാന്നും ഗൾഫ് എന്നും പറഞ്ഞിട്ട്
ഇപ്പൊ ഇപ്പത്തെ പെൺകുട്ടികളെന്നെ അങ്ങനെല്ലേ പഠി പ്പ് എന്ന് വച്ചിട്ട് ഓല് പഠിപ്പ് കഴിഞ്ഞിട്ട് വാക്കി വേറൊന്നുല്ല കല്യാ
ക്കെ പിന്നെ കല്യാണം കഴിഞ്ഞ് പോകും നമുക്ക് കിട്ടൂലാന്ന് വിചാരിക്കാ ഏഹേ
വിജാരിക്ക ഉം
അങ്ങനെ ആൺ കുട്ടികള് അതാണ് ഞാൻ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ ഞാനിങ്ങനെ പറയാ ഹസ്ബന്റിന്റെ അടുത്തേ അപ്പൊ പറയാ മക്കളെ കണ്ടും മാമ്പൂവ് കണ്ടിട്ടൊന്നും ഇപ്പോ നീ നിന്ന് നിനക്ക് ആൺ കുട്ടിയാളുണ്ടായ നിനക്ക് കിട്ടും തോന്ന്ണ്ടോ? ആഹ് അതൊക്കെ പടച്ചോൻ വായ് കിറിയിട്ടുണ്ട ദൈവം നമുക്ക് വാകീ റിയിട്ടുണ്ടെങ്കി അതിനുള്ളൊരു അതു പോലാണ് ഉം അല്ലാതെ മക്കളെ കണ്ടിട്ടൊന്നും
ഏയ്‌ ഒരിക്കലും വേണ്ട ഉം പണ്ടുള്ളോൽക്ക് ഒ പണ്ടുള്ള നമ്മളെ ഈ ഒരു ഇത് വരെയൊക്കെ ഏകദേശം കൊറച്ചൊരു മനസ്സാക്ഷിയൊക്കെ കൊറച്ചൊക്കെ ഇണ്ടാവോയിരിക്കും ആഹ് ഇഞ്ഞ് ഇഞ്ഞ് ഇപ്പത്തെ തലമുറക്ക് അങ്ങനത്തൊര് സംഭവല്ല്യ ഓൽക്ക് ഇള്ളത് നല്ല ആഘോഷായിട്ട് ജീവിക്ക നല്ല ഉം ഉം
ഞാ മാറി താമസി
ഉം താമസിക്ക അങ്ങനെ ആ ഒരു രീതീല് ചിന്തി ക്ക്ണോലാണ്. പിന്ന ഏതാലും അള്ള കാക്കട്ടെ എല്ലാരതൊട്ടും അല്ലാതൊന്നും പറയാൻല്ല.
ല്ലെ നല്ല ഇടിമിന്നല്ണ്ട് ഞാ വെച്ചാലോ? പിന്നെ വിളി
ആഹ് ഓക്കെ അയിക്കോട്ടെ ആയിക്കോട്ടെ ഉം.